ഹലോ ആഹ് ഓഹ് കേക്ണ്ണ്ട് എവിടെ സുഖല്ലേ?
സുഖല്ലേ ആഹ് സുഖം തന്നെ. യ്യ് എവിടെ?
ഉമ് ഞാൻ വീട്ടിലാ.
ആഹ് ആഹ് എന്താ പണി ഫുഡൊക്കെ കഴിച്ചോ?
ഞാൻ കഴിച്ചു എന്തോ ഇന്നലെ തൊട്ട് വയറുവേന ക്കേനി
വയറുവേന ആഹ് പോർത്ത് ന്ന് ഓട്ർ ചെയ്തിണ്ടാവൂ ല്ലേ?
അപ്പൊ കൊറച്ചുസായിട്ട് കല്യാണോ അങ്ങനെയൊക്കെ ആയിട്ട്
ആഹ് ആഹ് മന്തിയൊക്കെ കഴിച്ച ഇപ്പം ഇപ്പ ഞങ്ങള വീടിന്റെ എട് ത്ത് ഇവിടെ ഒരു കുട്ടി മന്തി അച്ചിട്ട് ഉമ് എന്താ അയ്ൽ മയോണീസ് കൊണ്ടാ തോന്ന്ണ് ന്നിട്ട് ഹോസ്പിറ്റല് കാണിച്ചിട്ട് ഫുഡ് പോയിസനാ ന്ന്
ആഹ് ആഹ് ൻ എന്താറിയില്ല ഡോക്ടറെ കാണിച്ച് പ്പോ ഡോക്ടർ അതാ പറഞ്ഞ ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞു
നമ് നമ്മളെ നമ്മളല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടീട്ട് നല്ല ടേസ്റ്റില് കിട്ടാൻ വേണ്ടീ ഇച്ച് പോർ ത്ത്ന്ന് ഓട്ർ ചെയ്യും പക്ഷെ നമ്മളെ വീ വീട്ട് ത്തെ ഫുഡല്ലേ എന്താണെങ്കിലും നല്ലത്
ആഹ് അതെ ശരിയാണ് ഇപ്പൊ കൊർച്ചുസായിട്ട് കല്യാണോ അന് കൊറെ കൊറെ പരിപാടികളായിട്ട് പോർത്ത്ന്ന് ന്നെനി ഫുഡ് അതുകൊണ്ട് തോന്ന്ണ്ട് ഫുള്ള് വയറുവേ ദനാ ഛർദ്ദിയൊക്കായിട്ട് ഇന്നലെ ഡോക്ടെ കാണിച്ചു ഇന്ന്
ആഹ് അതുപോലെ ഞാനില്ലേ ഇന്നലെ ഇന്നലെ ഞാനൊരു ലോഡഡ് ഫ്രൈസ് ഓർഡറെയ്തിര്ന്നട്ടോ ഇന്ന്ട്ട് ഇതേപോലെ വയറുവേന ഹോസ്പിറ്റല് കാണ്ച്ചില്ലാ എന്താ നല്ല വയറുവേന ഇണ്ടായിനു ഇന്ന്ട്ട് വെള്ളൊക്കെ കുടിച്ചത് പോയത്
ആഹ് അപ്പൊത് ശ ഛർദിം വയറുവേനിം എല്ലാ ഇണ്ട പ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറ്ഞ്ഞു ഫുഡ് പോയിസണാണ് പൊറത്ത്ന്ന്ള്ള ഫുഡൊന്നും ഇഞ്ഞ് കഴിക്കരുത് ഏഹ് വീട്ടിലെ ഇപ്പ കഞ്ഞിം കുട്ച്ച് റ്റാ മതിയല്ലൊ വെയി റ്റ്ള്ള ഫുഡൊന്നും കഴിക്കണ്ടാ പറ്ഞ്ഞ് കട്ടിള്ള ഫുഡൊന്നും
ട്ട്ത്തെ ഫുഡെന്നല്ലേ ഏറ്റവും നല്ലത്
അതാണ് പക്ഷെ മ്മള് ചെല എല്ലാ സാഹചര്യങ്ങള്ലും നമ്മക്ക് വീട്ട്ത്തെ കഴിക്കാ കയ്യാന്നില്ലല്ലോ പക്ഷേ അമ്മ ഇഷ്ടം എങ്ങനെ പോയാലും ആർക്കായാലും പൊറ് ഇവുടത്തെ ഫുഡ് ആൾക്കാർക്ക് ഇഷ്ടണ്ടാവാ
അത് ശെരി പക്ഷേ ഈ ചെറിയ കുട്ടികളൊക്കെ കൊറേ ന്യൂസൊക്കെ കേക്കണില്ലേ ഫുഡ് പോയ്സൺ ഒക്കെ വന്നിട്ട് എത്ര കുട്ടികള് മരിച്ചു പോവുന്നുണ്ട്
ണൈസ്ന്നാണ് തോന്നണ
ആ ഈ മയോണൈസില് നമ്മള് വീട്ടിൽന്നുണ്ടാക്കുമ്പ ത്തന്നെ അയിൽ നല്ല ഓയിലൊക്കെ ചേർക്കുന്നില്ലേ അപ്പോ പൊറത്ത്ന്ന് ഒരെ ങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമ്മള് കാണുന്നില്ലല്ലോ. അതില് ഓരെ ഇഷ്ടത്തിനല്ലേ ഉപ്പും മ ധുരോം എണ്ണേക്കെ ചെർക്കണത് ചെലപ്പം പഴേ എണ്ണ കൊണ്ടൊക്കെ ആയിക്കുല്ലേ ഇണ്ടാക്കണെ
ടേസ്റ്റ് കുടാൻ വേണ്ടിട്ട് ഓല് ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇടണുവുണ്ടാവും എക്സ്ട്രാ
ആ ഈ അജിനാമോട്ടോയും
ഓല് യൂസ് ചെയ്യൂല ഓല് ഉണ്ടാക്കാൻ ഉപയോഗിക്കണ എണ്ണെ ചിക്കനൊക്കെ എ പഴേ ചെലപ്പോ പഴകിയതൊക്കെ ആവും നമ്മള് കാണണില്ലല്ലോ വി
നമ്മള് കാണുന്നില്ല നമ്മള് വേഗം കിട്ടാൻ വേണ്ടി
ഉം ഇപ്പ ഇപ്പ അടുത്തൊരു ഒരു ന്യൂസ് കണ്ടിനല്ലോ ക്യാപ്സ് നല്ല വിലക്കുറവ് ഉണ്ടായിരുന്നല്ലോ ഒ ഏ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓക്കെ അപ്പോ അന്വേഷിച്ചപ്പോ അത്രയും ഓഫർ കണ്ടപ്പോ ചിപ്പ എന്താ അവിടെ എത്രോ കിലോ കണക്കിന് പഴകിയ ചിക്കൻ ഉണ്ട് അപ്പൊ ഇത് വിറ്റ് പോവാൻ വേണ്ടിട്ടാണ് ഇവര് ഓഫ് കറി വെച്ച്ക്ക്ണ് അങ്ങനിം കൊറെ ആൾ കരണ്ട് കുറെ തട്ടി നടത്തണ്ടേ ഓൽക്ക് അത് ഓലെ ഓല് അടുന്ന് മാറ്റി വിറ്റു പോയാൽ മതി ആ കഴിക്കണ ആൾക്കാര് ഇതൊന്നുമല്ല. ശീലണ്ട് നമ്മളാണ് ഈ ഓഫർ കാ ഓഫർ കാണുമ്പോത്തിനന് പോയി വാ വേടിക്കയും ചെയ്യും
പക്ഷെ നമ്മളില്ലേ ശരിക്കും പറഞ്ഞാ വീട്ട്ത്തെ ഫുഡ്ല്ലേ നമ്മളെ പഴയ ഭക്ഷണം പഴയ കാലങ്ങളില് ഏഹ് പഴയ കാലങ്ങളിലെ യ്ള്ള നമ്മളെ പു ട്ട് അതുപോലെ ഇഡ്ഡലി സാം സാമ്പാറ് അതുപോലെ ദോശ അതൊക്കെ കഴിക്ക്ണാണ് നല്ലത്.
ഉം
പിന്നെ ഈ കഞ്ഞി പിന്നെ നമുക്ക് പൊറത്തുത്തെ ഫുഡുകള് നമ്മുക്ക് വീട്ടിലു ഉണ്ടാക്കാലോ ആഹ്
ണ്ടാക്കിയാ ആ ഒരു ടേസ്റ്റ് കിട്ടൂല.
പക്ഷെ ഇപ്പത്തെ ആൾക്കാര് ഇപ്പത്തെ വയസ്സായ ആൾക്കാരില്ലേ.
ആഹ് ഓൽക്കൊക് അതാ പറ്ണെ നല്ല പ്രോട്ടീന്ള്ള ഭക്ഷ അതുകൊണ്ടാണ് ഇപ്പത്തെ ചെറിയ മ ക്കള് മുതൽ എല്ലാർക്കും വേം വേഗം അസുഖങ്ങളൊക്കെ വര്ന്ണ്ടല്ലോ.
ആഹ് അത് ശെരി ഇപ്പത്തെ ചെറിയ കുട്ടികൾക്ക്ന്നെ ഈ പൊണ്ണ തടി അതുപോലെ ഈ പ്രമേഹവും അങ്ങനെ കൊറേ രോഗ ഗങ്ങൾ വര്ന്നില്ലേ.
അതെ.
ഈ പഴയ ആൾക്കാരില് ഇപ്പഴുംള്ളേ വയസ്സായ ആൾക്കാർക്കൊക്കെ ക ഏഹ് കണ്ണിനൊക്കെ നല്ല കാഴ്ച ശ ക്തി ഉള്ളോര്ണ്ട്. പക്ഷെ ഈ പ ഈ എന്താ ചെറിയ കുട്ടികൾക്കന്നെ ഇപ്പം കാഴ്ച ശ ക്‌തി യൊക്കെ കൊറവുള്ളവരാണുള്ളത്. വൈകല്യങ്ങളും ആഹ്
ൻ്റെല്ലാ അങ്ങൻത്തെ എലകളൊ ഒക്കെ കൂട്ടിയാല് അങ്ങനെ കാഴ്ച്ച ശക്തി ക്കെണ്ടാവും പറിണേക്ക
പക്ഷേ നമ്മക്ക് നമ്മള് നമ്മൾ അതൊന്നും കഴിക്കുന്നില്ലല്ലോ
ആ ഇപ്പത്തെ കുട്ട്യള് തീരിം കഴി ക്കൂല
ആഹ്
ഉം പണ്ടത്തെ കുട്ട്യള് പിന്നിം നോക്കുയ് ഇപ്പത്തെ കുട്ട്യള് തീരെ കഴിക്കൂല
ഇപ്പത്തെ കുട്ട്യാൾക്കത് പറ്റൂല ഇപ്പത്തെ കു കുട്ട്യള്ലെ ഈ പച്ചക്കറിയാണ് വീട്ടിലെങ്കിൽ ഓൽക്ക് അത് പ പറ്റൂല ഓര് പിന്നെ അന്ന് ഫുഡ് കഴിക്കൂല
അതെ
ചെലേ രക്ഷിതാക്കളും ഉണ്ട് ഓര്ക്ക് സമയല്ലാ അതുകൊണ്ട് ചെലര് മടിയൊക്കെ ആയിറ്റ്ങ്ങനെ പൊർത്ത്ന്ന് ഓർ ഡ്രയ്ത് കൊടുക്കുന്നോരുണ്ട്
ആ ആ ശരിയാ
എന്താണേലും ഈ പൊറ്ത്ത്ത്തെ ഫുഡ് കഴിക്കണ്ടാട്ടോ പൊറ്ത്ത്ത്തെ ഫുഡ് കൈ എപ്പളേലും ഒക്കെ കഴിക്കാന്നല്ലാതെ എന്നും കഴി കഴിക്കുന്നത് പ്രശ്നാണ് പല പല രോഗങ്ങളല്ലേ വരുന്നത്
നമ്മക്ക് എന്താ പറയാ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കാൻ മടിച്ചിട്ടും പുറത്തുന്ന് വാങ്ങും.
അതന്നെ ഇണ്ടാക്കാൻ മടിച്ചിട്ട് വാങ്ങും പക്ഷേ ഈ പുറ ത്തുത്തെ ഫു ഫുഡ് തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം ടേസ്റ്റ് കുറവായിരിക്കും.
ഇപ്പോൾ എത്രോ ആൾക്കാര് പെരുന്നാൾക്കൊക്കെ പണ്ട് തരാൻ ശരിക്കും പെരുന്നാൾക്കൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാണ് അങ്ങനെയാണല്ലോ?
ആഹ് ശരിയാ ആഹ് പെരുന്നാളിന് വീട്ടിൽ ഉണ്ടാക്കണല്ലോ അതല്ലേ സുന്നത്ത് പെരുന്നാ ന്നാളിന് നമ്മള് വീട്ടില് ഭക്ഷണം ഉണ്ടാ
ആഹ് പക്ഷേ ഇപ്പത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്യണേ പുറത്തുന്ന് ഓർഡർ ചെയ്ത് വരുത്തിപ്പിക്കാ. ഫുഡ് ഓ തലേന്ന് ഓർഡർ ചെയ്തിട്ട് ഇത്ര കിലോന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തിപ്പിക്കും. മീൻസ് ഓൾക്ക് അന്നത്തെ ദിവസം അന്നത്തെ ദിവസം ഇതാക്കാൻ വേണ്ടി പ ക്ഷേ ശെരിക്കാ ആ ഒരു പെരുന്നാൾ എന്ന് പറയണതന്നെ അന്നത്തെ ദിവസത്തെ ഫു
അതെന്നെ അത് ചെലേ ആളുകള് നമ്മളീ റീൽസിലും ഇതിലും ക്കെ കാണല്ലേ കുറെ ആൾക്കാര് ഈ പൊർത്ത്ന്ന്ള്ള ഫുഡ് പൊർത്ത്ന്ന് ഓഡ്ർ ചെയ്ത്ട്ട് എല്ലാ സാധനങ്ങളും പെരുന്നാളിന് ന്ന് വേണ്ട എല്ലാ ഫുഡ് ഐറ്റംസും പൊർത്ത്ന്ന് ഓ ഡ്ർ ചെയ്തിട്ടാണോല് വിക്ക്ണത് ഒന്നും വീട്ട്ന്ന് ണ്ടാക്ക്ന്നില്ല ഓര് സമയം ലാഭിക്ക ക്കാൻ വേണ്ടി ചെയുന്നതാണ് പക്ഷെ അത് അവർക്കെന്നല്ലേ രോഗങ്ങള് വെര്ത്തണത് കാരണം നമ്മളീ മന്തിയൊക്കെ മന്തി മന്തിക്കെ ശെരിക്കും പറഞ്ഞാ അയില് മയോണൈസെന്നാണ് വെഷം പിന്നെ ഈ മ മന്തി അതുപോലെ ബിരിയാണി ഒക്കെ കഴിച്ച് കയ്ഞ്ഞാല്ണ്ടല്ലോ ദഹിക്കാനാന്ന് പറഞ് ട്ട് ഈ കൊക്കോകോള അത്പോലെ പെപ്സി ഇതൊക്കെ ക ക്കിനെങ്കി ഈ കൊക്കകോളേം ഈ പൊർ ത്ത്ന്ന് ള്ള സ ഇതില്ലേ ഈ ഫ്രൂട്ട് ട്ടി കൊക്കകോള അതൊക്കെ വെഷം തെന്നല്ലേ അയ്ലൊക്കെ എങ്ങന എന്ത് ചേർത്തിട്ടാ ഇണ്ടാക്കുന്നെന്ന് ഞമ്മക്ക് അറില്ലല്ലോ അതന്നെ
ആ അതന്നെ ഇപ്പ അതുകൊണ്ടാണ് എല്ലാർക്കും അസുഖങ്ങളൊക്കെ വരാനും കാരണം അതാണ്
അതന്നെ എന്നിട്ട് ഈ കാണിച്ചി ല്ലേ ഹോസ്
ആ കാണിച്ചപ്പ ആഹ് കാണിച്ചപ്പളാ ഡോ ടർ പറഞ്ഞത് ഫുഡ് പോയ്സൺ ആണ് ആ ണ്ന്ന്ള്ളത് ഇന്നലൊരു ഏഹ് കാലൊക്കെ ഇണ്ടായിന്നു അപ്പോ അവിട്ന്നു അവിട്ന്നു ഇതേപോലെ വേയറ് വേദനൊക്കെ ആയി ഫുഡ് കഴിക്കാനും പറ്റ്ണില്ല ഫുഡ് കഴിച്ചാ ശർദ്ദി പേടികൊണ്ട്
ആഹ് ആഹ് ഇനി പൊറത്തത്തെ കഴിക്കണ്ട ഇനി ഇത് മാറുന്ന ത് വരെ കഞ്ഞി കുടിച്ചോട്ടോ കഞ്ഞിക്കെ കുടിച്ചിട്ട്
ണെ ഏഹ് നല്ലെ ക ട്ട്യായ ഫുഡ് ഒന്നും കഴിക്കണ്ടാ കഞ്ഞി നല്ല ചൂട്ള്ള കഞ്ഞി കുടിച്ചാ മതി അയന്നെ കഞ്ഞിക്ക് കൂട്ടാനും
ചെറിയ കുടിയിലേ ഈ കു ട്ടികളിലൊന്നും ഇപ്പം ഈ പച്ചക്കറികളൊന്നും കഴിക്കേയ്റ്റ് ഓൽക്ക് പ്രോ ട്ടീനും അത് പോലെ വൈറ്റമിൻസ് ഒക്കെ കൊറവാണ്. നമ്മള് ഈ കോഴിമുട്ട അത്പോലെ പയർ വർഗ്ഗങ്ങൾ പഴങ്ങളൊക്കെ കഴിച്ചാലല്ലേ ഇതൊക്കെ കിട്ടൊള്ളൂ ഇപ്പത്തെ കുട്ടികള് പച്ചക്കറീന്ന് കേൾക്കുമ്പോ തന്നെ ഓര്ക്ക് ദേഷ്യ ക്ക്യാണ്. പച്ചക്കറികള് വെച്ചാൽ ആരും കഴിക്കൂല.
ക്കറി വാങ്ങലേ ഇല്ല കാരണം ആരും കയിക്കൂല.
അതന്നെ പക്ഷെ അതിലല്ല നമ്മക്ക് വൈറ്റമിൻ സും പ്രോട്ടീനും മിനറൽസൊക്കെ ഇതിലല്ലെള്ള
ആണ്. ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ നമുക്ക് കയിക്കാൻ കഴിയില്ലല്ലോ. എന്നാലും ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങളെ അവളിപ്പോ പൊറത്തിന്ന് ക ഇങ്ങനെ ഫ്രൂട്ട്സ് ആയാലും കഴിക്കാ പച്ചക്കറി പോലെ തന്നെ അല്ലേ
അത് തന്നെ പക്ഷെ എന്താ നമ്മള് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം ഇങ്ങനെ ഇത് പു എന്താ വീ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നല്ലത് ന്ന് ഞമ്മള് പറഞ്ഞോടുക്കണം എന്നിട്ട് ഓരോ വീ ത്തെ ഭക്ഷണങ്ങളന്നെ കയി
അതാദ്യമേ ചെറുപ്പത്തിലേ ശീലായി ശീലാക്കിപ്പിക്കണം ഇപ്പൊ പറഞ്ഞപ്പത്തെ കുട്ടികൾക്കൊക്കെ പിന്നെത് എന്താണ് ഈ പറഞ്ഞപോലെ പറഞ്ഞപ്പോലെ പച്ചക്കറിന്ന് പറഞ്ഞ അലർജിയാ
കൊടുത്താല് അത് തന്നെ
കയിക്കൂല ഉം ഉം കയിക്കൂല അപ്പൊ കയിക്കാൻ വേണ്ടി നമ്മളോൽക്കിഷ്ടം കോണ്ട് ഒണ്ടാക്കി കൊടുക്കേം ചെയ്യും
അതിന് അല്ല ഈ പച്ചക്കറികളിലന്നെ നമുക്ക് കൊറേ ഇണ്ടാക്കാനുണ്ടല്ലോ
ഉം
ഈശു ഏ ആ എന്തൊക്കെ ഉണ്ടാക്കാ പച്ചക്കറികള് കൊണ്ട് തന്നെ കൊറെ ഉണ്ടാക്കാം പക്ഷെ നമ്മള് രക്ഷിതാക്കളൊക്കെ ആണമ്പോ ഈ വീട്ടില് ഒരു മടിച്ചിട്ടാണ് ഉണ്ടാക്കാത്തത് ഒരിക്ക് സമയം ഇല്ലാന്ന് പറ മടി മടി വച്ച് ഉണ്ടാക്കി കൊടുക്കൂല്ല
ഉം
ഇതും ഒരു കാരണാ ണ് പിന്നെ വീട്ടില് ബിരിയാണീക്കെ ഉണ്ടാക്കലില്ലേ ആ പിന്നെ മന്തിയോ
ഉണ്ടാക്കൂള്ളൂ പിന്നെ പേടിക്കണ്ട ആവശ്യ ഇല്ലല്ലോ നമ്മളെ നമ്മള്‌ വേറെ മ്മളല്ലെ ഇണ്ടാക്കണെ
ആഹ് ഞാനിന്ന് രാത്രി ബീ രിയാണി ഇണ്ടാക്കണന്ന് വിചാരിച്ച് ചെന്നപ്പൊ അനിയത്തി പറഞ്ഞു ഒന്ന് പൊറത്തീന്ന് ഓർഡറ് ചെയ്യാന്ന് അ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് എന്താ
ഇവിടെ ഇവിടൊന്നും ബിരിയാണിയെന്നേണ്. പക്ഷേത് ഇക്ക് കഴിക്കാൻ പറ്റൂല.
ഏ അതെന്താ വയറുവേനല്ലേ ആ അത് സാരല്ല ഇനി രണ്ടൂസം കഴിഞ്ഞിട്ട് എന്താ
ആഹ് അതന്നെ ഇനി മാറാൻ ഇത് കഴിച്ചാ പിന്നിം വെയ്യാണ്ടായാല്
ആഹ്
എന്നാ പറഞ്ഞ പൊറത്ത്ന്നുള്ള ഫുഡ് ഒക്കെ ഒരു പരിതി വരെ കഴിക്കാ എപ്പഴും ഉം ഡെയ്‌ലി പ്പാവും ഡെയിലി ഇപ്പയീ പൊറത്ത് ഇപ്പൊ ഈ പൊറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെണ്ടാവൊല്ലോ ഓലക്കെ പറഞ്ഞാല് ഇപ്പൊ പി ഓ കോളേജ് സ്റ്റുഡൻറ്സന്നെ അധികം പി ജി ഒക്കെ എടുത്ത് നിക്കണ കുട്ടികളുണ്ടാവൊ ല്ലോ ഓൽക്കൊക്കെ പറഞ്ഞ ഒരാൾക്കോ രണ്ടാൾക്കോ വേ ട്ടില് ഇണ്ടാക്കാനും തോന്നൂല ചെൽപ്പം ഉണ്ടാക്കിയാ വേസ്റ്റാവും എന്നും അധികും പൊറത്തുന്ന് കഴിച്ച് കഴിച്ച് പിന്നെ വെയ്യാണ്ടാവാ പിന്നെ അവിടുന്ന്
അതുപോലെ ഈ ദൂര സ്ഥലങ്ങളിലൊ ക്കെ നമ്മളെ ഹോസ്റ്റലിലൊക്കെ നിക്കുന്നോര് ക്ക് ഹോസ്റ്റൽ ഫുഡ് പറ്റൂലാന്ന് പറഞ്ഞിട്ട് ഇവരെന്തെയ്യും പൊറത്തു നിന്ന് ഓർഡറെയ്യും. എന്നിട്ട് ഓര് പൊറത്തിന്ന് കയിക്കും ആഹ് അപ്പോ അവിടെ എങ്ങനെ ല ചെല ഫുഡൊന്നും നമുക്ക് അടുത്ത് പറ്റൂലല്ലോ അപ്പോ നമ്മള് ഓർഡർ ചെയൂലേ?
എന്നാ പിന്നെന്താ?
പിന്നെ എന്താ എന്നാ ഞാനില്ലേ ഞാൻ എന്താ ഞാൻ കേ ക്കിണ്ടാക്കുന്ന പറഞ്ഞെടി ഈ മിനിഞ്ഞാന്ന് ചോയ്ച്ചില്ലെന്നോ കേക്കിന്റെ മറ്റേ ക്രീം കേക്ക് ഉണ്ടാകുന്ന അത് ഞാൻ വാട്സപ്പിൽ ഏഹ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാ
ആഹ് ഓക്കെ ആഹ് ആഹ് ഓക്കെ. എന്നാ ശെരിട്ടോ ആഹ് വേറൊന്നില്ല ആഹ് ഓക്കെ.
ആ ആ